ഹലോ
ആഹ് കേൾക്ക്ണില്ലേ
ആഹ് കേക്ക്ന്നുണ്ട്
കട്ടായതാ
പത്ത് മിനിറ്റ് ആയതിന്റെ ശേഷം കട്ടായി
ആഹ് പിന്നെന്താ മക് ഞങ്ങള് ചക്കനോട് ചക്കയപ്പം ഇണ്ടാക്കിനി ഇപ്പൊ മിനിഞ്ഞാന്ന്
ചക്കപ്പം അതെങ്ങനെ
പയ്ത്ത ചക്ക മിക്സിൽ ജാറില് നല്ലേണം പേസ്റ്റ് ആക്കി എടുക്കുക
ആഹ്
എന്നിട്ട് പിന്നെ അതില് അരിപ്പൊടിയോ അല്ലെങ്കി നമ്മളെ വീട്ടില് ഈ ഗോതമ്പ് പൊടി ഇണ്ടെങ്കില് അതായാലും മതി പിന്നെ അതില് തേങ്ങ ചെരകിയത് പിന്നെ നമ്മുടെ ഏലക്കായ് ഇല്ലേ ഏലക്കായും ശർക്കര പാനിയും ഒക്കെ മിക്സ് ചെയ്താണ്ട് അത് നല്ലോണ്ണം ഒരു കൊയച്ച് എടുത്തിട്ട് ഇലേല് വെച്ചിട്ട് ഞമ്മടെ ആവിയിൽ വേവിച്ചെടുക്ക
ആവിയിൽ വേവിച്ച് ആഹ് എങ്ങനെ അടപോലെ പര ത്തിട്ടാ അപ്പ അയ്ന്റെ ഉള്ളില് അങ്ങനെ ഫീലിംഗ് ഒന്നും വേണ്ട
ഫില്ലിങ്ങ് ഒന്നും വേണ്ട അങ്ങനന്നെ മതി തേങ്ങയൊക്കെ ഇടുല്ലോ ഇതിലന്നെ
ആഹ് ആഹ് നല്ല ടേസ്റ്റ് ഇണ്ടാവോ
ആഹ് ടേസ്റ്റ് ഇണ്ട് പിന്നെ ചക്ക കൂട്ടാനറയും ചക്ക കൂട്ടാൻ അധികം ഇണ്ടാക്ക അതെല്ലാർക്കും ഇഷ്ട
ആഹ് അങ്ങനെ ഈ പച്ചമുളകും തേങ്ങക്കയൊക്കെ അര
ആഹ് എന്നാ ജീരകവും ഒക്കെ അരച്ച് നല്ല ജീരകം ചെറിയ ജീരകല്ലേ ആഹ് അത് പിന്നെ തേങ്ങയും വെളുത്തുള്ളി ചീരുള്ളി പച്ചമുളക് പച്ചമുളകല്ല അധികം ഞങ്ങളവിടൊക്കെ കാന്താരി നല്ലോണം കിട്ടും അപ്പൊ കാന്താരിയിടും അപ്പൊ ഒന്നൂടി ടേസ്റ്റാ
ആഹ് ആഹ്
പിന്നെ വേണെങ്കിലൊന്ന് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചാ ഒന്നൂടി ടേസ്റ്റ് കൂടും
ആഹ് ഇങ്ങള് ഇണ്ടാക്കല് ഇണ്ട്
ആഹ് അത് ഇണ്ടാക്കലുണ്ട് അതാ ഞങ്ങള് ഇവിടെ മക്കൾക്കൊക്കെ അതാ ഇഷ്ടം അത് ഇണ്ടായ പിന്നെ അന്ന് ചോറൊന്നും വേണ്ട അത് തന്നെ മതി കറി ഒഴിച്ചൊക്കെ തിന്നും എന്റെ വലിയ മോന് ബീഫ് കറിയെക്കെ ഇണ്ടെങ്കില് ബീഫ് കറിയൊക്കെ ഇണ്ടെങ്കിൽ ഇഷ്ടാ ഞാൻ എന്റെ ചെറിയ മോന് ഇപ്പൊ ഈ ചെറുതുണ്ടല്ലോ രണ്ടു വയസ്സു സ്റ്റായ മോന് ഓന് ഞാന് ഒരു വയസ്സൊക്കെ ആകുമ്പോ ചക്കക്കുരു ഇഷ്ടം പോലെ ഇണ്ടാവും അപ്പൊ ഞാനെന്താട്ടും അത് പുഴുങ്ങിയാണ്ട് ടെറസിന്റെ മുകളില് ഇട്ട് ഉണക്കി വെക്കും വേനൽക്കാലത്ത് പിന്നെ അത് പൊടി ആഹ് പുഴുങ്ങ
ആഹ് എന്നിട്ട്
പുഴുങ്ങീട്ട് അത് പൊടിക്കും പിന്നെ അങ്ങട്ട് പൊടിച്ച് ഞാൻ ഫ്രിഡ ജില് കൊറേ ഒരു വർഷൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് പിന്നെ ഇവരെ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോ
ആഹ്
ഞമ്മളെ കുന്നം കായിന്റെ പൊടി റാഗിക്കെ ഉണ്ടാക്കല്ലോ അതിക്ക് ഇതൊരു ടീസ്പൂൺ കൂട്ട.
ആഹ് ഇങ്ങനെണ്ട് ചക്കക്കുരുണ്ട്.
ആഹ് അതേപോലെ ചക്ക ചെയ്യാ ചക്ക ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വെയിലത്ത്ച്ച് ഒണക്കി പൊടിക്കാൻ കഴല്ലോ അയ്ന്റെ പൊടി ചക്കപ്പൊടി കിട്ടുല്ലോ. ഇവന ഈ ചക്കക്കുരുന്റെ ഞാൻ യൂട്യൂബ് കണ്ടതാണ് അല്ലാതെ എനിക്കറിയില്ലനി. യൂടൂബിലൊരു ചേ ച്ചിടെ വീഡിയോ കണ്ടപ്പളേ ചക്കുരു വെറുതെ കളയണ്ട മക്കൾക്ക് നല്ല ഹെൽത്തി ആയി ട്ടിള്ള ഫുഡ് കൊടുക്കാ ന്ന് പറഞ്ഞ് കേട്ടപ്പളേ
ആഹ് അങ്ങനെങ്ങ ചെയ്തക്കിയതാല്ലെ അപ്പൊ കൊഴപ്പൊ
ഉം ഒരു വർഷം ഓന് നല്ല ഇഷ്ടണ് അത് നല്ല നമ്മളെ ബദാമക്കെ പൊടിച്ച ഒരു ടേസ്റ്റ നട്സൊക്കെ പൊടിച്ച തന്നെ അത് നല്ലോ
ആഹ് ആഹ് അങ്ങനെ
പിന്നെ അങ്ങനെ വല്യ മക്കൾക്കും അരിയുണ്ട ഉണ്ടാക്കുമ്പോ അതിലൊക്കെ കൂട്ടി കൊടുക്കും.
ആഹ് ഇങ്ങൾ വേറെങ്ങനെ വെറൈറ്റി ഫുഡ് അങ്ങനക്കെ ഉണ്ടാക്കോ?
ആഹ് ഞാ നല്ലോണം ഫുഡ് പരീക്ഷിക്കുന്ന ഞാൻ പൊതുവലെ മക്കക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കൊട് ക്കല് കൊറവ. മക്കൾ എന്തെങ്കിലും വീഡിയോസൽ എന്ത കണ്ടാല് അവരൊപ്പനെ കൊണ്ടത് സാധനങ്ങൾ പറഞ്ഞ് കൊണ്ടരിപ്പിച്ചുണ്ടാക്കും. ശ ഷവർമ്മൊക്കെണ്ടക്കും വീ
ഇങ്ങനെ ശവായി മസാല ശവായി അങ്ങനത്തൊക്കെ ഉണ്ടാക്കോ?
ശവായ അത്ണ്ടാക്കലില്ല ഷവർമ്മ ഒക്കെണ്ടാക്കും ബ്രോസ്റ്റ്.
ആഹ് ആഹ്
പിന്നെ ചീസൊക്കെ വെച്ചാണ്ടന്തെങ്കിലൊക്കെ പ്പ്തന്നെല്ലേള്ളൂ ചീസ കൊണ്ട
സോണ്ടൊരു കളിയ.
ഉം ചാനലുകളാണ് തുറന്ന അതെന്നെ ഉണ്ടാവുള്ളു അതൊക്കെ ഹെൽത്തിന് കേടക്കാരം.
ഉം ഞാനങ്ങനെ വെറൈറ്റി ഫുഡ്സിനോടാണ് എനിക്ക താല്പര്യം. അതിങ്ങനെ പരീക്ഷിച്ചക്കും. പക്ഷെനിക്ക് നാടൻ ഭക്ഷണത്തിന് എത്രങ്ങട്ടും അറില്ല. നോൺ വെജ് നന്നായിട്ടു വെജിറ്റബിൾ അ
റനെ
അതെ അതെ അറില നോൺവെജാ നല്ലോണം ണ്ട ക്കും ഈ ഇറച്ചിയണ്ട് മീന ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അടിപൊളി ഫുഡ് ണ്ടാ ഓഹ് പക്ഷെ പച്ചക്കറി കൊണ്ടത്ര ങട്ട് പച്ചക്കറി ആയിട്ടുള്ള തല്ല
ആഹ്
ശെരിക്കും പച്ചക്കറിന്റെ പേര് പോലും മര്യായ്ക്കറിയുല്ലന്ന് പറയാ അത
ഇപ്പഅന്നെ ഇപ്പത്തെ തലമുറക്കെ ആണെങ്ക അതന്നെള്ളൂ.
അതെ
ന്യൂ ന്യൂഡിൽസ് പാസ്ത അതൊക്കെ വെച്ചില്ല ഭക്ഷണം ഉണ്ടാക്കല അറിള്ളൂ.
അതെ അതെ അയ്നും പാസ്ത നല്ല അടി വിശപ്പ് മാറൂല പിന്നെ ഒരു രസവാ അത്രേള്ളൂ ഈ വൈറ്റ് സോസ ക്കെണ്ടാക്കിരി പാസ്ത ഉണ്ടാക്ന്ന അതൊക്ക മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യവാ
അത്ങ്ങള് മുട്ട വെച്ച ഈ വൈറ്റ് സോസ് ഉണ്ടാക്ക
അല്ല വെുത്തുള്ളിയോണ്ട് വെളുത്തുള്ളി മൈദ പ്പൊടി മ് മറ്റേ ബട്ടറ്ല് ബട്ടർ ഇതാക്കി ട്ട് അയ്ലേക്ക് മൈദപ്പൊടി രണ്ടു വെളുത്തുള്ളി ചേ ണ്ടാക്കി ചതച്ചിട്ട് ആ എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ആ ബട്ടറില് ഇട്ടിട്ട് നല്ലണ്ണം മെൽറ്റെയ്ക്ക എന്നിട്ട് ട്ട് പാല് ഒഴിച്ച് കൊടുക്ക അത് നല്ലണ്ണം തിളച്ച് വരുമ്പോ കൊറച്ച് ചില്ലി ഫ്ലക്സ് ശേഷം ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയത നല്ല അടിപൊളി സോസ് കിട്ടും
മൊ മറ്റേ ഈ മൊട്ടയും സൺഫ്ലവറും ഭയങ്കര കേടാണ് ആഹ് മയോണൈസ് ഇത് വൈറ്റ് സോസ് വേറെല്ലേ
കിഴങ്ങ് കൊണ്ടടിക്ക
ഉം ഞാനതൊരുസം മൊ ട്ട ആഫ് വേവിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കി
ആഹ്
ഉരുളക്കെഴങ്ങ് പുഴിങ്ങതും പിന്നെ ലേശം തൈരും ചേർത്താണ്ട്
ആഹ്
അങ്ങനെയാകുമ്പോ മക്കളറിയ ആ ടേസ്റ്റ് കിട്ടണില്ല നമ്മളെണ്ണയിലല്ലേ മറ്റേത്ണ്ടാക്ക കടയിൽന്നൊക്കെ നമ്മള് മന്തിയൊക്കെ വാങ്ങുമ്പോ അതിന്റെ കൂടെ കിട്ടണത് ഫുള്ള് എണ്ണയാണ്
ടേസ്റ്റ് കുറയും മയോ മയോണൈസ് മറ്റേ നമ്മള് കടേന്ന് വാങ്ങുന്ന ആ ഒരു മുട്ടയും ഓയിലും വെച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടാവൂല മറ്റേ ഇതാകുമ്പോ ഹെൽ
ഫ്രിഡ്ജിലൊന്ന് വെച്ച് തീരേ കഴിക്കാൻ പറ്റൂലല്ലോ
ഇല്ല ഇല്ല പറ്റൂല ഭയങ്കര ഇതാ
പച്ചമുട്ട ല്ലെ അതില് ചേർക്കണത്
ഉം പിന്നെ സൺഫ്ലവറും
ആഹ് സൺഫ്ലവറ് സൂര്യകാന്തി എണ്ണന്നാ പറയണത് അത് ണ്ടാവോ ആർക്കറിയാ
തൻ ച്ചത് കേടാണുന്നും പറയുന്നുണ്ടല്ലോ
ഞങ്ങളിപ്പോ ഇവിടെ പൊരിക്കാനൊക്കെ ഈ തവിടെണ്ണ ഉപയോഗിക്കും ഇപ്പൊ കൊറച്ചു ദെവസായിട്ട് കൊണ്ടുവരുന്നാണാ ആള് ആഹ്
അങ്ങനെ ഒരെണ്ണ ഉ തവിടെണ്ണ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ അയ്ല്ങ്ങനെ പൊരിച്ചാലൊക്കെ ടേസ്റ്റ് ഉണ്ടാവോ
ഉം അതൊരു ബ്രൗണ് കളറാണ് നമ്മടെ എള്ള എണ്ണ ഇല്ലേ
ആഹ് ആഹ്
ആ ഒരു കളറ് പക്ഷെ നമ്മള് എള്ളെണ്ണ നമ്മള് ഡെ ഡെലിവറിന്റെ ടൈമിലൊക്കെ നമ്മള് ഉപയോഗിക്കണ്ടല്ലോ
ആഹ്
ഫുഡിലൊക്കെ ഉപയോഗിക്കൊ ഞങ്ങളവിടെക്കെ ഉപയോഗിക്കു ഫുഡില്
അല്ല ഞങ്ങള് ഫുഡില് വെളിച്ചെണ്ണയാ ഫുള്ള് വെളിച്ചെണ്ണ മാത്രം അത്യാവശ്യ ഓയല് ഉപയോഗിക്കുള്ളു
തവിടെണ്ണാന്ന് പറയണ നമ്മള അരിന്റെ എണ്ണേ ണല്ലോ അരീന്ന് എടുക്കുന്നതാണ്ന്ന്
ആ ആഹ്
അവിടന്ന്
ആന്ന് അല്ലാ അത്ങ് എന്ത് കളറാ ണ്ടാവാ
അതാ എള്ള ണ്ണേന്റെ ഒരു കളറാണ് ഒരു ബ്രൗണ് കളറ് അത് ടേസ്റ്റ് ണ്ട് റേറ്റ് വെളിച്ചെണ്ണേന്റൊക്കാ റേറ്റെ ന്നെ ഉള്ളൂ പക്ഷെ ഇപ്പ അധികോ എല്ലാരു ഡോ ടർമാരൊക്കെ അതാണ് നിർദേശിക്ക്ണത് അതില് കൊഴുപ്പ് കൊറവാണ് തവിടണ്ണ. ഞങ്ങളവിടെപ്പോലോയീ കമ്പനികളൊക്കെ ണ്ട് വീടുകളിലൊക്കെ കൊണ്ട് നടന്ന് വിൽക്കണ്ട് തവിടെണ്ണ പക്ഷെ അവരേലൊക്കെ റേ റ്റ് കൂടുതലാണ് കടെല് സുലഭായി കിട്ടണേന്ന് റേറ്റ് കുറവാണ്
ആഹ്
ഇബട ടുത്തൊരു താത്ത ഒരു കമ്പനീന്റെ കീഴില് അവര് വിക്കണ്ട് അവരേല് അഞ്ഞൂറ് ണ്ണന്നേ ഇരുനൂറ് രൂപ
ഒറ്ജിനല് തവിടെണ്ണായിരിക് ക്കും അഞ്ഞൂറ് എണ്ണക്ക് ഇരുനൂറ് രൂപ ഉം പക്ഷേ കടേല് നൂറ്റി നാല്പൊക്കെ ള്ളൂ അഞ്ഞൂറെണ്ണക്ക്
ആഹ് അത് ഒറിജിനലാ യിക്കും വേണെങ്കില്
കമ്പനിൻ്റ
പ നമ്മളീ വെളിച്ചെണ്ണയിലൊക്കെ ഇണ്ടാക്കിയ ടേസ്റ്റാണോ തവിടെണ്ണേല് ക് ഇണ്ടാക
ആഹ് നമ്മള് ഓയില് ഉപയോഗിക്കൂലേ പാമോയില്
ആഹ്
ആഹ് അതേക്കൊരു ടേസ്റ്റന്നെ പക്ഷെ ഞങ്ങള് താളിക്കാനൊക്കെ അത് ഉപയോഗിക്കല്ണ്ട് പ്പൊ
ആഹ് ആഹ് അപ്പൊ ടേയ്സ്റ്റ് വ്യത്യാസ ഒന്നുമില്ല
ത്തിലൊരു ടേസ്റ്റ്ന് മാറ്റം വന്നെനിക്ക്. നമ്മള് ഒലിവോ യിലൊക്കെ ഉപയോഗിക്കണിണ്ടല്ലോ അതെ പോലെ തന്നെ. ഒലിവെണ്ണ പ്പ നമ്മളെ നമ്മള തല്ലല്ലോ അത് അറബികളതല്ലേ അഹ്പ്പൊ നമ്മള് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടായി തുടങ്ങുവല്ലോ
ആഹ് ആഹ്
ആഹ് അങ്ങനെ
ആഹ് ഒലിവോയില് അമ്മൂസിനൊക്കെ വേണ്ടീട്ട് ഉപയോഗിക്കല്ലോ അമ്മൂസ് ണ്ടാക്ക ഈ അമ്മു അറബിളെ അമ്മൂസ് ണ്ടാക്കാ വേണ്ടിട്ട്
ഇന്റെ വീട്ടിലൊക്കെ ഇന്റെ ആങ്ങള വരുമ്പോ അത് കൊണ്ട് വരു ഒലിവോയില് അവര് ഫുഡില് കറികളിലൊക്കെ ചേർക്
ആഹ് കുട്ട്യാൾക്ക് നല്ലതാ പക്ഷെ കാലിനൊക്കെ തേച്ചു കൊടുത്താല് ഇവിടെ എൻ്റെ ബ്രദർ വരുമ്പോ കൊണ്ട് വരും
ആഹ്
ഈ നടക്കാത്ത കാലൊക്കേ ചെറിയ കുട്ടികളുണ്ടാവൂലെ നട ക്കാനൊക്കെ നേരം വൈകുന്നേ ആഹ് അവര് കറന്റ് ചുട്ടൊക്കേ ഉം നല്ലതാ
അത് ഒലിവെണ്ണയാണ്
ആഹ് ഒലിവോയില് ഉം
ഉം
അത് തേച്ചിട്ട് മസാജ് ചെയ്യാണ് അവര്
ആഹ് അങ്ങനെ ചെയ്യലിണ്ട് കേക്കണ്
ഉം
ഇത് ഉപയോഗിച്ചു നോക്ക് നിങ്ങള് അപ്പ നിങ്ങള് ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ പറയുമ്പോളാ കേൾക്കണേ
തവണേണ്ണ ഞാൻ കേട്ടിട്ടില്ല
ആഹ് യൂട്യൂബില് ഒന്ന് അടിച്ചു നോ നോക്കേണ്ടീ കൊറേ ഡോക്ടർമാര് നിർദേശിക്കണത് തവിടെണ്ണയാണിപ്പൊ പക്ഷെ അത് നല്ല ക്വാളിറ്റി ഒക്കെ ഇണ്ടായിനി ഇപ്പൊ വെളിച്ചെണ്ണക്ക് നല്ല റേറ്റ് കൂടിയപ്പോ
ആഹ്
ഇതിലും മായം ചേർക്കല് തുടങ്ങീണ് പറയ്ണ്ട് അപ്പൊ ആൾക്കാര് പോ വാങ്ങല് പോവലും ഒന്നും ഏതലും മായ
മായം ആഹ് അതെ
മക്കളൊക്കെ ഉറങ്ങിയോ
ഇല്ല ഇവിടെണ്ട് നിങ്ങളെ കുട്ടികള് ഉറങ്ങിയാ ആഹ് പത്ത് പതിനൊന്നു മണി ഒക്കെ ആവും
ആഹ് ഇവിടെ ചെറുത് തന്നെള്ളൂ മറ്റവര് ഇവിടെ ഇല്ല നാളെ ഒഴിവല്ലേ നാളെ ഒഴിവല്ലേ മദ്രസക്ക് അവധി ഏയ് കാരം വെള്ളിയല്ലേ
മദ്രസല്ല അവധി ഉണ്ടാവുള്ളൂ
ആഹ് അപ്പൊ അവര് സ്കൂളിന്ന് എന്റെ വീട്ട്ന്നും പോരാ
ഇങ്ങള വീട്ടി പോയതാ
ആഹ്
ആ ആ അതടി
അവിടുന്ന് ആഹ് ആഹ് ബസിന് പോവണം ആഹ് വല്യ മോനക്കെ ഒറ്റക്ക് പോവും അവൻ സൈക്കിളിലൊക്കെ ഒറ്റക്ക് പോവും എന്റെ നാട്ട്ക്ക് ഒരു ബസില് പോവാവാണെങ്കില് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ഉണ്ട്
ആഹ് ആഹ് ആ അപ്പൊ എത്ര മൂന്നാളും പോയി
രണ്ടാള് ഒരാള് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാണ്
ചെറുതോ
രണ്ടാമത്തത് എട്ടര വയസായ ഒരുത്തണ്ട്
ആ ആറ് മറ്റേ ഹിഫ്ളിന് ആക്കിയതാ
ആഹ് ഹിഫ്ളിലാണ്
ആ ആ ഇപ്പൊ ചെറിയ മോനേ ഒള്ളു നിങ്ങളെരുത്ത്‌ലെ
ആഹ് ഇപ്പൊ ചെറിയ മോന് ഒള്ളൂ ഉമ്മിണ്ട്
ആഹ് ആഹ്
ഇവരപ്പാ വന്നിട്ടില്ല പുറത്ത് പോയതാ കടയിൽ പോയതാ അവർക്ക് തേപ്പിന്റെ ജോലിയാണ്
ആഹ് ആഹ് ആഹ് ആഹ് ഓ
രാവിലെക്കെപ്പഴ എണീക്കാറ്